ഹലോ
ആ
കേക്കാൻ പറ്റുന്നുണ്ടോ? ആ എല്ലാർക്കും ഭയങ്കര നെറ്റ് വർക്കിന്റെ പ്രശ് നായോണ്ട് ഞാനോർത്തു ഇനി കേക്കാൻ പറ്റുന്നില്ലേന്ന്
ഏ ശരി ഉം എന്തൊക്കെയുണ്ട് വിശേഷം? ഏയ് പനിയൊന്നുവില്ല
ആ എന്റെ ദൈവമേ ഇല്ലാതിരിക്കട്ടെ എല്ലാടത്തും ഇപ്പണ്ട് പനി യാ ഞാനിപ്പോ കുഞ്ഞിനേം കൊണ്ട് ആശൂപത്രി പോയിട്ട് വന്നേ ഒള്ളൂ
ഏ ശരിയാ മോനുണ്ട് ചെറുതിന്ണ്ട് ഇന്റെ വേറെ ആർക്കുല്ല പനി
ചെറുതിന് പനിയാ ചെറുതിനേം കൊണ്ട് പോയിട്ട് വന്നേ ഉള്ളു വന്ന് കേറി അവന് ഭക്ഷ ക്ഷണം കൊടുത്തിട്ട് ആ കേറ്റി കെടത്തി സമയായതേ ഉള്ളൂ
ഏ അയിന് ഇന്റെ കുട്ടിക്കയിന് ആ അതെ അതെ എന്റെ കു ട്ടിക്കയിന് ഓ എന്നും ഓരോ കൊണക്കെടാ ഒന്നെങ്കി ലൂസ് മോഷൻ ഉണ്ടാവും അല്ലെങ്കിൽ കഫക്കെ ട്ടുണ്ടാവും അല്ലേ പനി ഇണ്ടാവും എന്തേലും ഒന്ന് ഇനി ഇല്ലെങ്കിൽ മേത്ത് ഒന്നുവില്ലെങ്കിൽ മേത്ത് എന്തെലൊക്കങ്ങനെ പൊന്തിണ്ടാ
ആ ഇവന് അങ്ങനെ തന്നെയാ ഇവനങ്ങനെ ജലദോഷോം പനിയൊന്നുമില്ലേ പക്ഷെ ഒന്നും ഇല്ലെങ്കിലും എടക്കെടയ്ക്ക് ഇങ്ങനെ എന്തോ ദേഹത്ത് കടിച്ചു പിടിച്ച പോലെ ഈ കൊതു കടിച്ച പോലെ ചെറിയ ചെറിയ പാടായിട്ട് വരും പിന്നെ ഇരുന്നങ്ങു ചൊറിച്ചിലാവൻ ചൊറിഞ്ഞു ചൊറിഞ്ഞ് അ തങ്ങു വല്ലാതെയായി ഒരു പാട് പോലെയായി ന്ന്ട്ട് ദേഹത്തൊക്കെ അവിടെ ഇവിടൊക്കെ ചെറിയ ചെറിയ കറുത്ത കറുത്ത കുത്തുപോലെ കെടക്കുവാ ആ ഞാൻ പിന്നെ ഹോമിയോലൊക്കെ കൊണ്ടോയി മരുന്നൊക്കെ മേടിച്ചു കൊടുത്തു ഇപ്പ വല്ല്യ കൊഴപ്പയില്ല എന്നാലും കൊതുകല്ലേ സന്ധ്യൊക്കെ ആവുമ്പത്തേക്കിന്
ആ
ആ കൊതുകെല്ലാം കൂടെ വന്നങ്ങു കടിക്കാൻ തൊടങ്ങിയാ
ആ ആ അയിനൊരു ഓൽമെന്റ്ണ്ട് രോടൊമോസ് പറഞ്ഞെ അത്‌ തേച്ചാമതി
കൊതുക്കടി കൊതുക്കടിച്ചാ പാടു മാറാനോ
അല്ല പാട് കൊതുക് കടിക്കാതെക്കാനെ
ആഹ് എന്നാ അത് അറിയിത്തില്ലായിരുന്നു
ആഹ് ഇങ്ങള്ന്നാ ആ മെഡിക്കൽ ഷോപ്പ് നിന്ന് വാങ്ങിയാതി ഞാൻ ഇത് പറഞ്ഞരാ
പക്ഷേ ആഹ് ഇവനെ ഉണ്ടല്ലോ നമ്മള് അവിടേടെക്കെ ഇരുത്തീട്ട് സന്ധ്യയാവുമ്പോ നമ്മളോരൊ പണിയ്ക്കക്കെ പോവത്തില്ലേ പക്ഷെ കുഞ്ഞിനെ കടിക്ക്ന്നെ കാണത്തില്ലേ ഞാൻ ചെന്ന് സൂക്ഷിച്ച് നോ ക്കിരുന്നാ കൊതുവാ അമ്മെന്ന് പറയുമ്പ ചെന്നിരുന്ന് അടിച്ചു കൊല്ലും പക്ഷെ എന്നാലും ഇതിനെ കടിയ്ക്കിന്നെ കാണത്തില്ല
ഏഹ്
അങ്ങനെ എന്തരോ ഉണ്ടെങ്കില് അത് മേടിച്ച് തേക്കുവാണെങ്കി കടിക്കാതിരിക്കുവല്ലോ പക്ഷെ അങ്ങനെ കൊതുവിനെ കാാണാനേ ഇല്ല ഈ കുഞ്ഞി ഒരു കൊതുവുണ്ടെ ദേഹത്ത് വന്നിട്ട് നമ്മളന ങ്ങിയാപോലുതാ ഇത് പറന്നു പോവത്തില്ല അതിരുന്നങ്ങ് ച്ചി കൊറച്ചേരം കഴിയുമ്പത്തേക്കിന് അത്രയും ഭാഗങ്ങൾ തടിച്ചു വരും കൊതുക്കൊ കുഞ്ഞാന്ന് പറഞ്ഞാലെ കുഞ്ഞുങ്ങളൊക്കെ കടിച്ചു കഴിയുമ്പത്തേന് വല്ല അസുഖൊ ആയി
ആ ഇന്റെ കുട്ടി അയില് പെട്ടതാ ഓന് ഇങ്ങട്ട് ഓനെ മാത്രം ഞങ്ങളൊക്കെ അടുത്തിണ്ട് ഞങ്ങളൊന്നും കട് ച്ചൂല ഓനെ മാത്രം തെരഞ്ഞു കുത്തി കടിച്ചും അത് ചെല ബ്ലഡ് ഗ്രൂ പ്പൊ അങ്ങനെ എന്തോ പ്രശ്നണ്ട് തോന്നണ് അത് കൊതുകിന് ഭയങ്കരെ അത് മനസിലാവും തോന്ന്ണ് എ എന്താ അറീല ഏതായാലും ഞങ്ങൾ ആ ഓൽമന്റ് തേക്കുന്നതിന്റെ ശേഷം ഓന് നല്ല മാറ്റണ്ട് ഇപ്പൊ അങ്ങനെ കൊതുക്കൊന്നും കടിച്ചലില്ല
ആഹ് നമ്മുടെ അടുത്ത്ൊമ്മ ഇരിക്കുമ്പോൾ നമ്മൾ ഓടിച്ചുവിടും ല്ലേ പക്ഷെ കുഞ്ഞുങ്ങളാവകുമ്പം അവർക്ക്റിയത്തില്ലല്ലോ അവര് കാണത്തില്ല അതായിരിക്കും കുഞ്ഞുങ്ങളെ ഇങ്ങനെ കടിക്കുന്നേ ക്ഷെ കൊതു ഒരു വലിയ പ്രശ്നക്കാരനാണ്
ആഹ ഡെങ്കി പനിക്ക്‌ അരെ സാധ്യതണ്ടല്ലോ
ഇപ്പാണെങ്കി ഈ കാലാവസ്ഥ എങ്ങനെ നി ല്ലേ എവിടെേലും ഇച്ചിരി വെള്ളം കെട്ട കിടന്ന് അപ്പ കൊതുവ വരുവേ എന്നാലും എല്ലാം നോക്കിട്ട് വെക്കുന്ന കുഞ്ഞുങ്ങളൾ ഉള്ളത് കൊണ്ട് ഒരു ചിരട്ട പോലും നേരെ വെക്കാതെ അവിടെ നോക്കുന്നേ പക്ഷെ എങ്ങൾക്ക് പിന്നെ മീൻകുളംുണ്ട് മുറ്റ ത്ത് ചിലപ്പോ അതിയിലാണോ വരുന്നന്ന്റിയ
ആഹ് ചെലപ്പ അതുണ്ടാവ നമ്മള ഇെ എടുക്കടക്ക് വെള്ളം മാറ്റി കൊടുക്കും
ആ അങ്ങനെ ഈ മീനാത്ത് ഇങ്ങനെ ഒരുപാട് കൂത്താടി ഒന്നും വരാതിരിക്കാൻ ൻ വേണ്ടിട്ട് ഇവിടെ ചെറിയ ചെറിയ മീനൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് മീനി ടവാണെങ്കില് ഇതുപോലെ ആ് കൊതു മൊട്ടയിെടുത്തില്ലന്നല്ലേ പറയ
ആ ആ മീൻ ണ്ടെങ്കി പ്രശ്നല്ല
ആ മീൻ ഇട്ടിട്ടുണ്ട് പക്ഷെ മീൻ ഉണ്ടെങ്കിൽ ഇനി അതിനകത്ത് തോണാൻ വരുന്ന എനിക്കൊരി ഇതാണേ
ഇല്ല മീൻ ണ്ടെങ്കില് അത് അയിനൊക്കെ മീന് കൊത്തി തിന്നു
ശോ പിന്നെ എന്നാ യർക്കും ഇതുപോലെ കൊതുക്
ആഹ അ ഇങ്ങനെയൊക്കെ വരുമോ ഈമുക്ക് വായന്റെ ലാ ചേമ്പിൻ്റെ ലാ അങ്ങനത്തെ സ്ഥലത്തക്കെങ്ങനെ വെള്ളംെട്ടി നിന്ന് അയിലൊക്കെ മുട്ടഇട്ട് പെരുകും കൊതുക്
ആ പക്ഷെ സൈഡിലങ്ങും ഒരു ചെടി പോലും ഇല്ല മൊത്തം മുറ്റത്തേക്കാണുള്ള സിമന്ന്റെ കെ
മ് അയി അതിന് ഞാൻ പറയാ ഞമ്മള് മാത്രം കരുത്യ പോരല്ല മ്മളെ അയൽവക്കത്തുലോളൊക്കെ അതേപോലെ കേരത്ണ്ടോ അറിയില്ലല്ലോ അവിടുന്ന് എടുന്നേലൊക്കെ വരാനൊന്ന് അറിയാൻ പറ്റില്ലല്ലോ
അപ്പൊ അങ്ങനാ അപ്പൊ അയൽവക്കത്ന്നു ആഹ് പോകുന്നു നമ്മൾ പോയി നോക്കുന്നൊന്നും ഇല്ലല്ലോ അവിടൊക്കെ വെള്ളം ഉണ്ടെങ്കിലും ആഹ് അവിടെന്നൊക്കെ പറഞ്ഞ വരുന്നാണോന്ന് അറിയത്തില്ലപ്പ എന്താണെങ്കിലും കൊതുവിന്റെ ശല്യം ഇച്ചിരി കൂടുതലാ
ഏ ശരി
കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് നല്ല വെയിലല്ലേ
ണ്ടയ്ന്നു ന്നാലും ഇങ്ങനെ
ആഹ് വല്യ കൊഴപ്പലില്ലേ പക്ഷെ മഴ പെയ്യാൻ തൊടങ്ങുമ്പൊ പിന്നേ വൈകു ഇത് എവിട്ന്നെങ്കിലും വരും ആ കുടുത്തി ഇപ്പൊ മാങ്ങിം ചക്കയൊക്കെ ആയത് കൊണ്ട് ആഹ് ഞങ്ങളതോണ്ട് ഒര് അഞ്ച്മണി ആവുമ്പഴേ ക കതകും ജനലെല്ലാ അടച്ച് വീടിനുള്ളിലിരിക്കും അത് കഴിഞ് ഏഴുവണി ആവുമ്പഴെ പിന്നെ കഥക് തൊറക്കൊള്ളൂ അങ്ങനൊക്കെ നോക്കുമ്പം ഒരിച്ചിരി കൊതു കൊറവ്ണ്ടേ
ഉം
ന്നാലും ഇനിയിപ്പം മഴ ആന്ന് പറയുന്ന കേട്ടു
ഇങ്ങക്ക്ന്നാ ഈ കൊതുകിന്ള്ള ചന്നനത്തിരി ഒക്കെണ്ടല്ലൊ അങ്ങനെ എന്തേലൊക്കെ കത്തിച് വെച്ചൂ
കുന്തിരിക്കത്തിന്റെ തിരി ഒണ്ട് ഇക്കടല പതിനഞ്ച് രൂപങ്ങാണ്ടെ ഉള്ളു ളു
ഏഹ്
അത അതേത് ഇതിനകത്തില്ല ഭയങ്കര നറ്റമാന്നാ പറയ്ന്നെ എന്തോ
ഏഹ് റെയ്ഞ്ച് പോണ് ണ്ടൊയ്ച എടക്ക്ങ്ങനെ ഒര്
ആണോ
ചില വാക്കുകളൊക്കെ മുറിഞ്ഞ്ങ്ങനെ ആഹ് ഇപ്പൊ പ്രശ്നല്ല ഇപ്പൊ കേ
ആഹ് എടക്കങ്ങനെ ആന്നെ അല്ലേലും ഇവടെ ആഹ് ചെല നെറ്റ് വർക്ക് എട്ത്തിട്ടില്ല ഇനി ഇനിയിപ്പം ഇത് കൊള്ളത്തില്ലെങ്കിൽ അടുത്തതിലോട്ട് മാറാം ഇപ്പൊ അങ്ങൻത്തെ ആ ഇതൊക്കെ ഒണ്ടല്ലൊ ഒന്ന് കൊള്ളത്തില്ലെങ്കിൽ അടുത്തലോട്ട് പോവാം ഈ നമ്പറ് അതേപോലെ കിട്ടുകയും ചിയ്യൂലൊ ഇപ്പൊ ഈ നമ്പർ എല്ലാട്ത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്ന കൊണ്ട് ബാങ്കിലൊക്കെ ആണെങ്കിലൊക്കെ നമ്മള് കൊടുക്കുന്ന അല്ലെ അതുകൊണ്ട് നമ്പറ് മാറാൻ പറ്റില്ല
ആധാറൊക്കെ ആയിട്ട് ലിങ്ക്യ്യാനും അങ്ങന് ത്തൊക്കോരോ പ്രശ്ണാണല്ലൊ ഇപ്പൊ ഉം ഉം
ജോലിക്കെ കഴിഞ്ഞോ
ആഹ് ജോലിയൊക്കഴിഞ് കെടക്കേന്
ആഹ് ഇന്നിപ്പോ എല്ലാർക്കു അവധിയാണല്ലൊ അല്ലെ
ആഹ്
ആഹ് ഇന്ന് പെരുന്നാളായിട്ട് വിശേഷം ഓണൊന്നുല്ലെ സ്പെഷ്യൽ
സ്പെഷ്യല് ഞങ്ങള് പൊറത്ത്ന്ന് വാങ്ങാ വിജാരിച്ചു
ആഹ് എല്ലാ ദിവസൊ വീട്ടില് ഉണ്ടാക്കുവല്ലെ
ആഹ് അതന്നെ പിന്നെ നോക്കി ഞമ്മള വീട്ട് ട്ന്ന് പോയ മോക്ക് റെസ്റ്റാണ് ന്നാലും ഇവടെ നിക്കുമ്പൊ മ്മ റസ്റ്റിനൊരാഗ്രഹംണ്ടാവുലെ അറ
ആഹ് നടക്കില്ല നമ്മ്ടെ വീട്ടി ചെല്ലുമ്പൊ നമ്മള് രാജകുമാരിയാണല്ലൊ
ആഹ് അതെന്നെ ആഹ് അതെ അതായത് രാജകുമാരിണ് പറയാണ്ടൊ ഉം ഉം ഇങ്ങക്ക് ഏങ്ങനെ ബുക്കൊക്കെ പയ്ക്കഷ്ട
ആഹ് ഞാൻ ലൈബ്രറീലൊക്കെ പോവും ബുക്കെട്ക്കും എല്ലാ തിങ്കളാഴ്ചയും പോവും ബുക്ക് എടുക്കും വായിക്കും പിന്നേ ചെറിയൊരു ജോലി അതിന് പോകും എല്ലാണ്ട് ഏ കമ്പ്യൂട്ടർ സെന്ററിൽ പിള്ളാരെ പഠപ്പിക്ക പോവും അപ്പൊ അവ്ടെ പോയിട്ട് മൂന്നാവുമ്പൊ തിരിച്ച് വരാ ആഹ് വരുന്ന വഴി ലൈബ്രറി എറങ്ങി ബുക്ക് എട്ത്തോണ്ട് വരും നമ്മക്കെന്നും പറയ്ച്ചില് ഇല്ലടി ഇവിടെ ആ സ്ഥലവൊന്നും അങ്ങനെ ഇല്ല നമ്മക്ക് വീടും ആ സറൗണ്ടിസ് മാത്രൊ ഒള്ളു പിന്നെ ഒള്ള സ്ഥലവൊക്കെ അങ്ങ് ദൂരയാണെ അപ്പം എല്ലാ നമ്മള അങനങ്ങ് കൃഷി ചെയ്തിട്ട് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ട് അവിടെ താരൊക്കെ നിർത്തി പണിയിപ്പിക്കും വല്ലപ്പോഴും അങ്ങോട്ട് പോകും അത് തിങ്കളാഴ്ചയാണ് ഇവിടെ ഹസ്ബൻ്റിന് ലീവ് ഉള്ളു അപ്പൊ തിങ്കളാഴ്ച എനിക്ക് പറ്റൂല്ല ആഹ് അത് ഞങ്ങക്കൊരു ഫിഷ് മാർക്കറ്റാ ഉള്ളേ ആ അപ്പം അതുകൊണ്ട് തിങ്കളാഴ്ച നമുക്ക് അവധിയാ ആ അപ്പൊ ഞങ്ങള് മൂന്നു പേരും ഇവിടുന്ന് പോവും കുട്ടികളും പോവും ഞാനും പോവും അപ്പൊ ഞങ്ങക്ക് എല്ലാർക്കൂടെ ഒരു ദിവസം ഒരുമിച്ച് സ്പെൻൻ്റ് ചെയ്യാനുള്ളെ ഒരു സാഹചര്യം ഇല്ല ആ അതുകൊണ്ട് ഇപ്പൊ കൃഷിയാണെങ്കിൽ നോക്കാനൊന്നും പോകൻ പറ്റാറില്ല അപ്പൊ ഹസ്ബന്റ് രാവിലെ അങ്ങ് സ്ഥലത്തിലേക്ക് പോയി അവിടത്തെ കാര്യങ്ങളൊക്ക നോക്കിട്ട് തിച്ചച്ച് വരും എനിക്കതുകൊണ്ട് അങ്ങോട്ടും പോവാാൻ പറ്റാറില്ല
ഏ ശെരി പിന്നെ സൺഡേ നിങ്ങൾക്ക് ലീവ് ഉണ്ടാവളോ അ പ്പൊ ഓൽക്ക് മക്കളും ഉണ്ടാവും
ആ ഞാനും മക്കളും ഇത്ര സൺഡേ സാറ്റർഡേ വീട്ടിരിക്ക ശരിക്ക് അപ്പൊ ഹസ്ബൻഡ് ഇല്ല അതുകൊണ്ട് ഇനിയിപ്പം ഈ ഓണ ത്തിനും ക്രിസ്മസിനൊക്കെ വെക്കേഷൻ വരുമ്പോൾ മാത്രം ഒരു മൺഡേ നമുക്ക് ലീവ് ഉണ്ടല്ലോ
ഏ ആഹ്
ഒരുമിച്ചിരിക്കാം അല്ലെങ്കിൽ ഈ രണ്ടു മാസത്തെ അവധി വരുമ്പോ ഒരുമിച്ചിരിക്കാം
ആഹ്
ഈ ബാക്കി പത്ത് മാസം ഇങ്ങനെയൊക്കെ അങ്ങ് പോകും
ഏ ശരി
ലീവ് എടുക്കാം പക്ഷെ കുട്ടികൾക്ക് ലീവ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ സ്കൂളിൽ പഠിപ്പി ക്കുന്നത് നമ്മൾ വീട്ടിൽ വന്നിരുന്ന് പഠിപ്പിക്കണ്ടേ അയ്യോ അത് ഭയങ്കര പാ രണ്ടു പേരെ പഠിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞ ഭയങ്കര പാടണെ ഇപ്പൊ കുഞ്ഞിന് എൽ കെ ജിയിലായത് കൊണ്ട് അവനെ പഠിപ്പിക്കാനെ ഭയങ്കര പാട് ച്ച് വെരുന്നല്ലേള്ളൂ അവർക്ക് പറ്റില്ല പഠിക്കില്ല നിർബന്ധം കര ച്ചില് പിന്നെ ഇവിടെ ഞാൻ മാത്രേ ഉള്ളൂ അതുകൊണ്ട് പഠിപ്പിക്കാൻ എളുപ്പണ്ട് അവനറിയാം ഞാൻ പറയുന്നിടത്ത് പഠിച്ചാതെ അവനെഎഴുന്നേപ്പിച്ചു വിടത്തില്ലെന്ന്
എന്നാലും എന്നാലും ഒ ഒരു ഈ ഒരു രണ്ടാം ക്ലാസ് മൂന്നാംക്ലാസ് വരൊക്ക നമ്മൊ ഒന്ന് ശ്രദ്ധിച്ചൽ മതി പിന്നെ ഓലങ്ങനെ പോയിക്കോളും ഉം അക്ഷരങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് ക്ലി ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഓല് അങ്ങനെ പൊയിക്കോളൂ പറിം
ത് അതാണല്ലോ ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന അക്ഷരങ്ങള് പക്ഷെ അതൊന്നും വരുന്നില്ല ഞാനിത് പറയുമ്പോ അവൻ വേറെ എന്തൊക്കെയോ പറയുന്നേ അതൊന്ന് റെഡിയായി കിട്ടിയ രക്ഷപ്പെട്ടായിരുന്നു അതുവരെ അതൊണ്ട് ഒന്നിനും സമയം തെകയുന്നില്ലന്നേ കൊറച്ച് ഇപ്പൊ ഇപ്പഴങ്ങ് പഠിത്തം പഠിത്തംന്ന് പറഞ്ഞിരുന്നാ പിള്ളേര് വരത്തില്ലല്ലോ പഠിക്കാൻ ആഹ് അതുകൊണ്ട് നിന്നെ ചെയ്യും നട അത് മാത്രെ ഉള്ളൂ ഇപ്പം ജീവിതത്തില് ഒരു പ്രശ്നം അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്നില്ല അയ്യോ
പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങള് ഇങ്ങക്ക് ട്രിപ്പൊക്കെ പോവാൻ ഇഷ്ടള്ള ആളാണോ
ആഹ് ഗവിക്ക് പോവാന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഗവില് സീസണാന്ന് പറയുന്നത് കേട്ടെ ഇപ്പ ഇവിടുന്ന് ഗേവി അറിയത്തില്ലേ ഈ ഓർഡിനറി സിനിമയില്ലായിരുന്നോ മറ്റേ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു പടം അതിനകത്തൊക്കെ കണ്ടിട്ടില്ലേ ഗെവി
എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല
ആഹ് ഇന്ന അത് അവിടെ അവിടെ ഇപ്പം സീസൺ സമയ ആന്നേ അപ്പം ഇവിടെ ന എസ്ആർ ടി സ ണ്ട് രാവിലെ പോയിട്ട് വൈകട്ട് തിരിച്ചു വി ഇത് പത്തനംതിട്ടടെയും ഇടുക്കി ീരയും ഇട ഇടയ്ക്കായിട്ട് വരും
ഏ ആ ശരി
എങ്ങനെ ചെലവ നല്ല ചെലവാ അവിടെന്ന് പറഞ്ഞാ നല്ല മഞ് ഈ മൂന്നാർ പോകുമ്പോ നമ്മുക്ക് എന്താ കാണാനള്ളേ അതുപോലെ ഉള്ളൊരു സ്ഥലം ആ അതുപോലെ ഒരു സ്ഥലവാ ഭയങ്കര കോടയക്കെ ആയിരിക്കും എപ്പോഴും ആ അപ്പൊ ഇവിടുന്ന് രാവിലെ പോയ വായിട്ട് നമുക്ക് തിരിച്ചു വരാം അത്രയ്ക്ക് ദൂരക്കുറവുണ്ട് അപ്പൊ അങ്ങനെ പോക നമ്മൾ പ്ലാ ചെയ്താലും തിങ്കളാഴ്ചൽ നട
ആഹ ആ എന്നാ ശരിട്ടോ ആഹ വിളിക്ക ആഹ ഓക്കെ